കേക്കാവോ
ആ ഞാൻ കുറേനേരമായിട്ട് ട്രയ് ചെയ്തോണ്ടിരിക്കായിരുന്നു അങ്ങോട്ട് വിളിക്കാൻ വേണ്ടീട്ട്
ആഹ് കിട്ടുന്നില്ലാര്ന്നോ
കിട്ടുന്നില്ലായിരുന്നു ഞാൻ കൊറെ വട്ടം നോക്കി വിളിക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിട്ട് പക്ഷെ എന്താ കോൾ അങ്ങോട്ട കണക്റ്റ് ആകുന്നില്ല എനിക്ക് നെറ്റിന്റെ വിഷയം കൊണ്ടിട്ടായിരിക്കും എന്ന് തോന്നാം ഇപ്പെ മഴയും ഒക്കെ ആയി
മഴയും കാറ്റും ഒക്കെ അല്ലായിരുന്നോ
അതെ അതെ ഇവടെ ഇവടെ ഇന്ന് രാവിലെ വന്ന് ഇടിയും മഴ ഇടിയും ഉണ്ടായിരുന്നു ഇടിയും മിന്നലും മിന്ന നല്ല പകൽ സമയം നമുക്ക് മിന്നൽ കാണാൻ പറ്റത്തില്ലല്ലോ അതെയോ അപ്പൊ മൊത്തത്തിലായിരിക്കും ഇന്ന് മഴെ ഇടിം വന്നത്
മഴയും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു
അതെ അതെ ഇന്നാണെങ്കിൽ ഞാനും തന്ത്രവയ് ഇന്നലെ വല് വെയിലുണ്ടായിരുന്നേ അപ്പം തുണി ഇന്നലെ കഴുകാലൊന്നും പറഞ്ഞിരുന്നേ പിന്നെ അങ്ങ് മഴിച്ചങ്ങ് കഴുകില ഇന്ന് ആ മഴ പെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വല്യകാര്ത്തിന് തുണിയെല്ലാം കൂടെ എടുത്തിട്ട് കഴുകി ആതെ കെടക്കുന്ന മഴയും
ഞാനെന്തായാലും ഇന്നലെ എല്ലാം കഴിക്കിയങ്ങിട്ട് എന്ന് വച്ചാ അവന്റെ യൂണിഫോം അല്ല രണ്ടൂസം മൂന്നൂസം അവധി തിയ എന്നാലും അവൻ കഴുകിയിട്ട് എനാളെ മറ്റന്നാളൊക്കെ മഴയാണ് എന്തോ ചെയ്യും അ അത് കാരണം ഉം ഇരുപത്തെട്ടാം തിയതി ഇനീം പോളിയോ ദിനം അല്ലേ ഇനി രണ്ടു പേർക്കും പോളിയോ ഉണ്ട്
ആഹ് ആ ഇവിടെ മോനും ഉണ്ട് പോയൊളി കൊണ്ട് കൊടുക്കണം ലാ ലാസ്റ്റ്ത്തെ പോളിയ ഇപ്പൊ നാലര വയസ് ആവുവ അപ്പൊ ഈ അർ ഇ പ്രാവശ്യം ഇനിയിപ്പോ എടുത്തില്ല ല്ലോ അഞ്ച് വയസിന് തഴെരയുള്ള പിള്ളേർക്കല്ലേ എടുകത്തൊള്ളു പോളിയൊ ആഹ് അപ്പം ഇവിടെ അടുത്തുണ്ട് എട് കാം എടുക്കുന്നത് അപ്പൊ അവിടെ കൊണ്ടുപോയന്ന് കൊണ്ട് കൊടുക്കണം ആ പിന്നെ എങ്ങെന പോകുന്നത് പോളിയൊ എടുക്കാൻ വേണ്ടിട്ട് നടന്നാണോ പോകുന്നേ ഏ രണ്ടുപേരേും കൊണ്ട് പോവോ
ആഹ് രണ്ടു പേരേ കൊണ്ട് പോവും
അതെയോ ആ വീട്ടില് അച്ഛനന്റ എങ്ങനെ ഉണ്ടായിരുന്നു
ആഹ് കുഴപ്പൊ ഇല്ല ഇപ്പ ഇനി തിങ്കളാഴ്ച ആൻഡോപ്ലാസ്റ്റ് ചെയ്യാൻ പോണം
ആണോ ആ ഇപ്പൊ ബുദ്ധിമുട്ടും വല്ലോം ഉണ്ടോ പുള്ളിക്കാരന്
ഇല്ല ഇന്ന് വണ്ടി ഓടിച്ചക്ക ഇവിടെ വരയൊക്കെ ചെയ്ത് പിള്ളോരെയ കൊണ്ട് പോവൊക്കെ ചെയ്തായിരുന്നു ആ മോന് അവിടാ ആ മോള് തിരിച്ച് വന്ന് ഉം അവന് ഉറങ്ങിപ്പോയന്ന് പറഞ്ഞ് ആഹ്
ആഹ് ആഹ്
എന്റെ പകലൊറങ്ങുന്നതല്ല എന്നാ പറ്റിയേന്ന് അറിയത്തില്ല ഒറങ്ങിപ്പോയി
ആര് മോനാന്നോ
ആഹ് മോന് അവള് പിന്നെ എടയ്ക്ക് പകലൊറങ്ങും- അല്ല സ്കൂളിൽ പോകുന്ന കൊണ്ട് ഇപ്പ അങ്ങനെ പകലൊറക്കമില്ല
അതെയോ അതാ പിന്നെ സ്കൂളിൽ പോനോണ്ട് ആ ഒരു കാര്യംണ്ട് ന്ന്ച്ചാ പകല് ഒറ ങ്ങാത്ത കുട്ടികള് കൂടുതലും രാത്രി നേരത്തെ കേറിക്കെടന്നങ്ങൊറങ്ങിക്കോളും
ആ അതുകൊണ്ട് ഞാനങ്ങനെ പകലൊറക്കത്തില്ല ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോകുമ്പോ ഇപ്പൊ രാവിലെ എഴുന്നേക്കണ്ടേ പകല് കിടത്തി ഒറക്കി- പിന്നെ സന്ധ്യക്ക് ഒറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു സമയം ആവും ഉറങ്ങുമ്പോ അത് കാരണം പിന്നെ ഞാൻ- സന്ധ്യയ്ക്ക് കെടത്തി ഉറക്കത്തില്ല ഒരു ഒമ്പത് മണിയൊക്ക ആവ്മ്പ എട്ടര ഒമ്പത് മണി ആവുമ്പോ ത്തേക്ക് കേറ്റി കെടത്തിയങ്ങ് ഉറക്കും അതാകുമ്പോ രാവിലെ വരെ കെടന്നൊറങ്ങിക്കോളും
ആ അതെ ഇവിടെയും അത് തന്ന ഇവിടെയും ഞാനും ഇവിടെ പിന്നെ നേരത്തെ തന്നെ എന്റെ മോന് ഉച്ചയ്ക്ക് എങ്ങും ഉറങ്ങത്തില്ല ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നേകാൽ വയസ്സ് ങ്ങാണ്ട് എന്റെ മോൻ ഉ ഉച്ച സമയത്ത് ഉറങ്ങി കണ്ടിട്ടുള്ളൂ പിന്നെ എങ്ങോട്ട് കണ്ട ട്ടേയില്ല അത് ആ യാ പ്രായംതൊട്ടെ ഞാനും പിടിച്ചു കിടത്തി കതകും അടച്ച് പാട്ടും പാടി തേകേറ്റും എന്നാലും നമ്മ അവൻ ഉറങ്ങത്തില്ല എന്നെയും തള്ളിക്കളഞ്ഞോണ്ട് അവൻ ചാടിപ്പൊറത്തിറങ്ങും അംഗൻവാടി പോയ സമയത്തും അത് തന്നെ
രണ്ട് രണ്ടര വയസ് ഞാൻ മോളെ ഗർഭിണിയായി കഴിഞ്ഞാറെക്കെയാണ് അവന് അങ്ങനെ ഉറക്ക- ക്കം ഇല്ലാതായ കാരണം എനിക്കും ചെലപ്പം അങ്ങനെ ഉറക്കാൻ പറ്റത്തില്ല ഞാനെന്തങ്കിലുംക്കെങ്ങനെ ഇതായിണ്ട് ഇരിക്കുവാണെക്കി അങ്ങനൊക്കെ ഞാൻ പിടിച്ച് കിടത്തി ഉറക്കുവാണെങ്കി- കുടിച്ച് കിടന്ന് അങ്ങ് ഉറങ്ങും അപ്പൊ ശരീരം എനിക്കൊന്നാ സമയത്ത് പനിയൊക്കെ ആയി റെസ്റ്റ് ഒക്കെ ആയി പോയി ആയി പോയി അങ്ങനെ ആയി പോയോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉം പിന്നെ പിന്നെ അവന്റ ആ ഒറക്കം പോയി
അതെ ഇവിടെ അംഗൻവാടിയില് ഇപ്പം ഞാനെ ഇപ്പം ഇവൻ പകൽ സമയത്ത് ഉറങ്ങാത്ത കൊണ്ട് ടെ രാത്രി സമയങ്ങളിൽ നേര- ത്തെ കേറിക്കടന്ന് ചിലപ്പം പത്ത് മണി ആകും ഉറങ്ങുന്ന ടൈം എന്ന് പറയുമ്പോം അതുകൊണ്ട് അംഗൻവാടി ചെന്നപ്പം ടീച്ചറിതുപോലെ വഴ ക്ക് പറയും ആദി കെടന്നൊറങ്ങ് ആദി എന്നിങ്ങനെ ആദി ന്ന് ആണെ മോന്റെ പേര് അപ്പം കിടന്നുറങ്ങാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവന് എന്തോടു റിയാവോ ടീച്ചറോട് പറയും അമ്മ പറഞ്ഞ് ഉച്ചയ്ക്ക് ഉറങ്ങണ്ടാന്ന് പറഞ്ഞ് രാത്രിയിൽ ഒറങ്ങ ത്തില്ല അത് കാരണം ഞാൻ ഉറങ്ങത്തില്ലന്ന് എന്നിട്ട് കണ്ണും തൊറന്ന്. ഇപ്പറത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്നേയും പിള്ളേരുടെ മുടിയിലും പി ചെവിയിലും പിച്ച് നുള്ളിയും മാന്തിയും അവിടെ അങ് കിടക്കും എനിക്ക് എന്നും ചെല്ലുമ്പോ
ആ അത് ശരി
ടീച്ചർ ആ ടീച്ചർ എന്നോട് പറയും ഇതുപോലെ ആദി പറയും അമ്മ പറഞ്ഞു ഒ ഒറങ്ങണ്ടാ അമ്മ അത് ശെരിയാ പറഞ്ഞ ഞാൻ തന്നെ പറഞ്ഞു വിടും ഞാൻ പറയും മോനെ നീ എടയ്ക്ക്- ക്കേ ഉച്ചക്ക് ഉറങ്ങാവുള്ളൂ അല്ല കൂടുതൽ ദിവസം നീ ഉറങ്ങരുത് രാത്രി നമുക്ക് കിടന്ന് ഉറങ്ങണം ഞാന് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പറയും കേട്ടോ പക്ഷെ ഇവൻ അത് അവിടെചെന്നിട്ട് അതുപോലെ തന്നെ ടീച്ചറിനോടും പറഞ്ഞു കൊടുത്ത്
മോനും അങ്ങനെ ആരുന്ന് അവൻ പിന്നെ വീട്ടി കൊണ്ടു പോകും പുള്ളിയുടെ വീട്ടിൽ കൊണ്ടു പോകുന്നതോണ്ട് അവിടൊക്കെ ചെലപ്പോ കിടന്നങ്ങ് ഉറങ്ങുവേ ഒറങ്ങി എണീറ്റായിരിക്കും ഇവിടെ വരുന്നേ- പിന്നെ ഇവന് രാത്രി ഒറക്കമില്ല പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക്- എനിക്ക് ഒറക്കം ഒളക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു രാത്രി അല്ല പകല് കെടത്തി ഒറ- ക്കണ്ടാ രാത്രി ഉറങ്ങി കോട്ടെന്ന് പറഞ്ഞു
ആഹ് അതെ അതെ അതാ നല്ലത് ആഹ് അതാ നല്ലതും കൂടുതൽ നമുക്ക് കൊറ്ച്ചുകൂടെ എളുപ്പം അതായി ഞാൻ രാത്രി നമുക്ക് നമുക്ക് എവിടെലും ഇച്ചരി നേരവൊന്ന് മാറി കെടന്ന് ഒറങ്ങുകയും ചെയ്യാം ഇല്ലെങ്കി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ
രണ്ടര വയസ്സുള്ളപ്പോഴാ മോളെ പ്രഗ്നന്റ് ആവുന്നേ അപ്പൊ എനിക്ക് അങ്ങനെ ഒറക്കഒള ക്ക്യാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര ക്ഷീണം തോന്നും രാവിലെ ആവുമ്പഴത്തേക്ക് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു അവനെ കെടത്തി ഒറക്കണ്ട പിന്നെ എനിക്ക് ഒറങ്ങാൻ ഒക്കത്തില്ല അത്കൊണ്ടാ എന്നാ നോക്കുന്നവരൊക്കെ ആണുങ്ങളെങ്കി കൊയപ്പോല്ല ഇത് നമ്മള്
ആഹ് അതെ അതെ അതാ നമുക്ക് നോക്കാൻ ആളുകള്ണ്ടെങ്കിൽ പിന്നെ കൊഴപ്പുല്ല ഇത് നമുക്ക് പിന്നെ ഒറക്കം ഒറക്കത്തിന്റെ വിഷയം വരുമ്പോ നമുക്കും ദേഷ്യം വെരും അങ്ങ് ഇവര് ഒറ ന്നില്ല നമുക്ക് ഒറക്കം കിട്ടുന്നില്ലന്നൊക്കെ വരുമ്പോഴത്തേക്കും അയ്യോ ഒന്നും പറയണ്ട അത ഒറക്കമാണല്ലോ ഏറ്റവും വല്തല്ലേലും
അയ്യോ മനുഷന് ഒറക്കം ഇല്ലെങ്കി തന്നെ വലിയ ബുദ്ധിമുട്ട്ണ്
ആഹ് നമുക്ക് നോർമലി ഒര് മനുഷ്യന് ഒറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിന്റെതാ ട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലും ഉണ്ടാവും ഉം ഇത് ഈ മെന്റലി തന്നെ നമുക്ക് ഡിപ്രഷൻ പോലെണ്ടായിപ്പോവും ഈ ഒറ ത്തം കറക്റ്റായിട്ട് നമുക് കിട്ടിയില്ലെങ്കി ഇപ്പൊ തന്നെ ഓലോരോരോ ഡെലിവറി കഴിഞ്ഞ്കഴിഞ്ഞാൽ പെമ്പുള്ളാർക്ക് തന്നെ ഈ ഡിപ്രഷൻ സ്റ്റേജിനോട്ട് പോകുന്നെന്റ ഇന്നും കാരണം ഉറക്കമില്ലായ്മേ കാരണം ച്ചാഈ കുഞ്ഞുങ്ങള് ഒണർന്നിരിക്കയും പാല് കൊടുക്കയും ഒക്കെ ചെയ്യുന്ന ടൈമില് അവർക്ക് ഒറക്കം കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോ ഒള്ള മാനസികമായിട്ടൊള്ളൊരു ബുദ്ധിമുട്ടുകളാ ഇതൊ അന്നത്തെ പെൺകുട്ടികൾക് ഉണ്ടാവുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞ നോക്കാൻ ആളുകളുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ച്ചോ അന്നൊക്കെ എന്ന് പറയ്മ്പോക്ക് എത്ര പ്രസവിച്ചെന്ന് പറഞ്ഞാലും അതുപോലെ വല്യ കട്ടുകുടുംബം പോലെ കിടക്കുന്ന- സ്ഥലമല്ലിയോ അപ്പൊ അത് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് വളർന്നോളും നോക്കാൻ ഒറങ്ങീല്ലെങ്കിലും ഒറങ്ങിയാലും
അപ്പൊ അവര് ചോദിക്ക്യാ എന്താ ഞങ്ങളാരും പ്രസവിച്ചി ട്ടില്ലെ ഞങ്ങളാരും ഇതൊന്നും ചെയ്തിട്ടില്ലേ ഞങ്ങളൊക്കെ രണ്ടു മൂന്നും പെറ്റതായിരുന്നു അവർക്കൊക്കെ- പറഞാ മനസിലാവോ അതും ഇല്ല അന്നത്തെ കാല ല്ല ഇന്നത്തെ കാലം ഞാനെപ്പോഴും പറയും എന്റെ അമ്മായ്മയൊക്കെ ചോദിക്കും എന്ത്വാ ഇത്ര ഡി പ്രശ്നം വരാൻ കാര്യം എന്തുവാ ഞാൻ പറയാ അത് പണ്ടെന്നൊക്കെ പറഞാ നോക്കാനിഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ അതുപോലെയല്ല നമ്മള് തന്നെ നി ണം നമ്മള് തന്നെ നോക്കണം നമ്മള് തന്നെ ഒറക്കളക്കണം എന്ത് ബുദ്ധിമുട്ടാ എല്ലാ കാര്യങ്ങളും കൂടെ ഒറ്റക്ക് മാനേജ് ചെയ്ത് പോകുന്നത് ഭയങ്കര പാടാ കുഞ്ഞ് രാ ഇത്രേ ഒറ്ങ്ങിയെണി ഒറ്ക്ക ഒളച്ച് കിടന്ന് കഴിഞ്ഞാ നമ്മളെന്നെ ഒറക്കൊളച്ച് കെടക്കണം അല്ലാത കൊണ്ട് നടക്കാനും ക്യാനും ആരുല്ല ആഹ് ഒറങ്ങാതെ പിറ്റേ ദിവസം രാവിലെ എണി തന്നെ മനുഷ്യന്റെ സമയം മൊത്തം തെറ്റും ആകെ
ആണ് ആണ് ശരിയാ ഈ പറഞ്ഞകൂട്ട് അത് ഇവർ അവക്കാർക്കും പറഞ്ഞാ അത് മനസ്സിലാകത്തില്ല ഒന്നാമത്തെ കാര്യം
ഈ മോനെ ഞനങ്ങനെ വിട്ട് നിന്നിട്ടേ ഇല്ലായിരുന്നു ലാസ്റ്റ് ഇവളുടെ ഡെലിവെറി കഴിഞ്ഞ സമയത്ത് ഒന്ന് രണ്ട് വട്ടം ഇവര് അവനെ കൊണ്ട് വീട്ടിലങ്ങ് കൊണ്ടുപോയി രാത്രി എനി എന്തൊരു ഭ്രാന്തായിരുന്നുന്ന്റിയാവോ എനിക്ക് അവനെ കാണാതെ അവനടുത്ത് എനിക്കെന്തോ കുഞ്ഞായിട്ട്- അവനു ആയിട്ടുള്ള ആഒരിതങ്ങോട് മാറിയിട്ടേ ഇല്ലായിരുന്നു അപ്പൊ അവൻ എന്റെ അടുത്തൂന്ന് വിട്ടപ്പത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ വിട്ടെറി ഈ ഭയങ്കര ഒരു ഡിപ്രഷൻ നമ്മളാ ഡെലിവറി കഴിഞ്ഞ ടൈം അല്ലേ അപ്പ നമുക്ക് അയ്ന്റെതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞ് കൊണ്ടുപോവര് പറഞ്ഞു ലാസ്റ്റ് എനിക്കതുപോലങ്ങ് ബുദ്ധിമുട്ടായിപ്പോയി കാര്ണം നമു കുഞ്ഞുങ്ങള് അടുത്തുള്ളപ്പോ അത്ര ഒരു മെൻ- ഇൻസ്ട്രെസസ് പിള്ളരുടെ കളിയും ചിരിയുംക്കെ കാണുമ്പോ ഒന്നാമതേ ആരും ഇല്ല ഹസ്ബന്ഡ് നാ. നാട്ടിലില്ല അപ്പൊ ഞാനീ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന ടൈമിൽ പുള്ളി വന്നിട്ടില്ല നാട്ടിലില്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്തോ ഒ- ഒറ്റക്കാണ് ആരും ഇല്ല കൂടെ ഇല്ല അങ്ങനെയൊക്കെ ഭയങ്കര ഒരു മാന. ഈ അവസ്ഥവരുമ്പോ കുഞ്ഞടുത്തുള്ളപ്പോ എനിക്കരു സമാധാ. സമാധനമാ രാത്രിയിലായിരുന്നു ഇവനെ അങ്ങ് രാത്രി പിട- ഒറക്കം ഓളച്ച് കൊണ്ട് പോവുമ്പത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര ഭ്രാന്തായിരുന്നു. ഞാ ഒരു ദിവസം മുഖത്തോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഈ കൊച്ചിനെ കൊണ്ടാൻ പ. റ്റത്തില്ലന്ന് പറഞ്ഞ്. എന്ത് പ്രശ്നമാണെങ്കലും ഞാൻ നോക്കികോളാം കൊണ്ടുപോകാൻ പറ്റത്തില്ലന്ന് പറഞ്ഞ്. അതുപോലെ അതിനൊക്കെ എന്നോട് പെണക്കൊക്കെയായ്രുന്നു. പിന്നെ-
അപ്പൊ രണ്ടാമത്തെ ഡെലിവറിയുടെ ടൈമില് ഹസ്ബൻഡ് നാട്ടില്ലായിരുന്നോ?
ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നെ ഇവ മോളെ ആറു മാസം പ്രഗ്നന്റ് ആയപ്പോ പോയതാ. പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തെട്ടിന്റെ സമയത്താ വരുന്നത്. നാട്ടി വരുന്നെ അത് പോയിട്ട്- വരായിരുന്നു ഇവർക്ക് രണ്ടു മാസം കൂടുമ്പോ വരാങ്കിലും ചെന്ന സമയം ആയതുകൊണ്ട് ഇവർക്ക് ഐഡിയ കിട്ടയില്ല. ആഹ് പിന്നെ അവിടെന്നുള്ള എന്തോ പേപ്പറും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പൊ അത്രേ ഒരു ഡിലേ വന്നായിരുന്നു. ഒരു നാലു മാസത്തോളം പിന്നേയും ഡിലേ വന്നുകൊണ്ട് ഇരുപത്തെട്ടിന്റെ സമയത്തേ വരാൻ പറ്റിള്ളൂ. ഇപ്പൊ ഡെലിവറി ടൈമിൽ ഒന്നും അടുത്തില്ല നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുല്ലേ ആരും- ണ്ട് പറഞ്ഞാല് ഹസ്ബന്ഡ് ഉള്ള പോല ആവത്തില്ലോ ആരുണ്ടെ. ക്ക് ആ ഒരു ടെൻഷനും ഇതൊക്കെ പോലും- ഭയങ്കര ഭയങ്കര ഡിപ്രഷനായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ എക്സ്ട്രീം ലെവൽ ആയിരുന്നു. ആഹ് അതൊന്നും ആർക്കും പറഞ് മനസ്. ലാവണം എന്നില്ല. ഈവൻ എന്റെമ്മയ്ക്ക് പോലും ചെലപ്പം - മനസിലാവത്തില്ല. ഉം അവര് പറയുവാ നിനക്കെന്താ നീ ആണോ ലോകത്ത് ആദ്യായിട്ട് - പ്രസവിക്കുന്നുള്ള മട്ടില്ല ചോദിക്കുന്നത് ആ അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലി. പണ്ടത്തെ ആൾക്കാരല്ലേ അവരെ പറഞ്ഞിട്ടും കാര്യല്ല അതാ അറിയ. ത്തൊള്ളൂ.
അല്ലാന്ന് അവരുടെ അവര് അന്നത്തെ കാലഘട്ടമല്ലല്ലോ ഇന്നത്തെ കാലഘട്ടംന്ന് പറ. അവര് അന്ന് അല്ലെങ്കി വളർന്ന സാഹചര്യ. ല്ലെങ്കിൽ ആ പ്രസവിച്ചു കിടന്ന സമയം അല്ല ഇന്നന്ന് പറഞ്ഞത്. ഇന്ന് കൂടിപ്പോയാ ഇവിടെ നാര ണ്. അവിടത്തെ അച്ഛനും അമ്മയും കാണും നമ്മടെ അഛനും അമ്മയും കാണും ഇതിൽ കൂടുതലൊന്നും ഒരാളും - നമുക്ക് സഹായത്തിന് ഇതൊന്നും കാണത്തില്ല.
അച്ഛനും അമ്മയൊക്കെ ആയാലും ഒരുപാട് വൈയ്യാഴ്കയു- ക്ക ഉള്ളോണ്ട് എപ്പോഴും ഇവരെ എടുത്തോണ്ട് നടക്കാനും നോക്കാനും പിടിക്കാൻ പിന്നെ അവര് എന്ന് പറഞ്ഞാ അവരുടേതായിട്ടുള്ള കൊറച്ച്. പ്രൈവസി ആഗ്രഹിക്കുന്നരാ. അപ്പൊ അവരെപ്പോഴും എവിടെങ്കിലൊക്കെ അമ്പലങ്ങളിലോ എല്ലങ്കിൽ എവിടെങ്കിലും ബന്ധു വീടിലോ- ഇങ്ങനെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്തായാലും ഇവനെ- നോക്കാൻ പറ്റത്തില്ല. അപ്പോഴും ഞാൻ തന്നെ വേണ്ടെ നോക്കാൻ. പിന്നെ ഈ പ്രഹസം കാണിക്കാ വേണ്ടി രാത്രി മാത്രം എടു. ത്തോണ്ട് പോയിട്ട് എനിക്ക് കൂടുതൽ പ്രഷറാവും എന്നല്ലാതെ വേറെ കാര്യൊന്നുല്ല. ആഹ് പിന്നെ നോക്കും കേട്ടോ ഇല്ലന്ന് ഞാൻ പറയുന്നില്ല പിള്ളോരെ രണ്ടുപേരേയും- നന്നായിട്ട് നോക്കും. കുഞ്ഞുങ്ങളെ രണ്ടുപേരയും ഭയങ്കര കാര്യവുവാ നന്നായിട്ട് നോക്കുകയും ചെയ്യും. പക്ഷെ ഒരു കൊഴപ്പം എന്ന് പറഞ്ഞാ അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ അറിയത്തില്ല. അതാാണ് ഒരു പ്രശ്നം. ആ മക്കളെ കുഞ്ഞുങ്ങളെ രണ്ടുപേരയും ഭയങ്കര ജീവനാണ് ഭയങ്കര ജീ - ജീവന ഒരു ദിവസം പോലും കാണാതിരിക്കത്തൂല്ല വിളിക്കാതിരിക്കത്തൂല്ല ഭയങ്കര ഇഷ്ടവാ. അത്ന്ന് വെച്ച ഭ്രാന്താണ് പിള്ളേർന്ന് പറഞ്ഞ രണ്ടു പേർക്കും ആഹ് അത് അങ്ങനെയാണ് പിന്നെ. നമ്മൾ അതിനകത്തൊന്നൊന്നും പറയുന്നില്ല. കൊണ്ട്പോകുന്ന് ഞാൻ പറഞ്ഞു ഇങ്ങക്ക് കൊണ്ടുപോവണങ്കി കൊണ്ട് പൊ പകൽ കൊണ്ട് പൊയ്ക്കൊ രാത്രി അവനെ ഇങ്ങ്താ എനിക്ക് അല്ലാതെ. പറ്റത്തില്ല അത്ഞാൻ എപ്പോഴും പറയ ഇപ്പോഴും അതെ. രാത്രി എനിക്ക് അവനില്ലാത്തൊ ഒരു നിമിഷം പോലും പറ്റത്തില്ല.
അതെ ഒരു മിനിറ്റ് പോലും നമുക്ക് എനിക്കാണെങ്കിൽ അപ്പുറത്ത് മ്മ ഇവിടെ അമ്മയഛ. ൻ കെടക്കുന്നതും ഞാൻ കെടക്കുന്നതും സപ്പറേറ്റ് മുറിയിലാണേ. അപ്പം വീവിട്. ഇവെടെത്തെ ഹസ്ബൻഡും ഇതുപോലെ വെളിയില്ലാ. അന്നേരം ഞാൻ ഒറ്റയ്ക്കാ കെടക്കന്നേ. ആദ്യവെക്കെ അമ്മയെന്റെ കൂടെ വന്ന് കെട ക്കു വാരുന്നു. പിന്നെ പിന്നെയപ്പഴത്തേക്ക് അവർക്കും കെടക്കുന്ന ഒരു പരിതിക്കെയില്ലേ. അങ്ങനെ അങ്ങ് അമ്മ അങ്ങ് മാറി. വേങ്ങാ അച്ഛന്റെ കൂടെ തന്നെ പോയി കെടക്കാൻ തൊടങ്ങി. ഈ പറഞ്ഞു കൂട്ട് ഞാന്. ഇവനെ മാറ്റിക്കെടത്തത്തില്ല. അവൻ അവന് അപ്പൂപ്പന്റെയും അമ്മൂമേടെയും കൂടെ പോ പോയി കെടക്കണം. എനിക്ക് അങ്ങോട്ട് മാറ്റി കെടത്താൻ പറ്റത്തില്ല. കാര്യം നമ്മെ ക്ക് ഒറങ്ങാൻ പറ്റത്തില്ല. അല്ല ജനിക്കൻ പ്രഗ്നന്റ് ആയത് മൊതലേ നമ്മടെ. കൂട ഇല്ല കെടന്ന് ഇല്ലെങ്കി ഇരുന്നു നമ്മെള് കഥ പറഞ്ഞ്, പറഞ്ഞ് ക്ക് ഒരാളില്ലേ ഒര് ഇച്ചിരിയങ്ങോട്ട് മാറിക്കെടന്നപ്പ ഞാൻ കൈകൊണ്ടിങ്ങെനെ. തപ്പിലങ്കി എവെടാ എന്തുവാന്നുള്ളത് പിടിച്ചുവില്ലെ പിന്നെ അടുത്തെടുത്. ആ അവെരെ നമുക്കില്ലാ മാറ്റി കെടത്തുമ്പം നമ്മെള് രാത്രിൽ ഉറക്കം പോലും വെരതില്ല. പക്ഷേ അമ്മുമ്മേടെയും അപ്പൂപ്പന്റെയും കൂടെ ഹാ എന്നാങ്കിൽ. കുഞ്ഞു പോയി കെടക്കുന്നേ. ശെരിയാണ്. എന്നാലും നമ്മെക്ക്.
ആഹ്
എന്നാ പിന്നെ തെയ്യോ അവെടെയെങ്ങനാ കെടന്നോ. ഉറങ്ങിയോ. എന്തുവാരിക്കും. കുഞ്ഞ് രാത്രില് എണീക്കുവോ. എണീറ്റാൽ വല്ലോം ചോദിക്കുവോ കഴിക്കാൻ കൊടുക്ക്. കുടിക്കാൻ ഇതൊക്കെയായിരിക്കും നമ്മെടെ മനസ്സി ന്റെ അകത്ത് കെടന്ന് ഇങ്ങനെ കെടന്ന് പേരളുന്നത്. പിന്നെ എന്തുവാ രാത് പിന്നെ മൂത്രം ഒഴിക്കാനൊന്നും അങ്ങനെ എണീപ്പൊന്നും ഇല്ല. അങ്ങനെത്തെ ബുദ്ധിമുട്ടൊന്നും അവനെ കൊണ്ട്